ഹലോ ആ ക്ലിയരുണ്ടോ.
ഹലോ. ആ ക്ലിയർ ആവ ക്ലിയർ. എന്ത്
ആഹ് ആഹ്
ഉം എന്തൊക്കെ നല്ല വർത്താനം ഭ ക്ഷണം കഴിച്ചോ?
ഏഹ് ഭക്ഷണോക്കെ കഴിച്ചു.
ഉം എന്താരുന്നു ആഹ് കഴിച്ചു കഴിച്ചു.
ഉ മേലെ വങ്ങിരുന്ന പിന്നെ എതുണ്ട് എ കറിയന്തോക്കണ്ടേ
ആഹ ഉ ഉ
ഉറങ്ങഉണ്ട് ഉച്ചക്ക്
ഇല്ലല്ലേ അങ്ങനെന്നുമില്ല മോനെ കൊണ്ടു വരാനായി - ബാലവാടി പോയിട്ട്
ഓ മൂന്ന് മണിക്കെ ആവുലേ
മ് മ് ഒറങ്ങാൻ ആ അടുത്തന്നെ ഇന്ന് എങ്ങനെ മഴ ഇണ്ടോ?
അന്നല്ല ഇപ്പോ.
മ്
ഇന്ന് തീരെ മഴ പെയ്യ്തിട്
ഇല്ല മഴേതിട്ടില്ല്യ.
ആ ഇപ്പല്ലോട്ത്തും അങ്ങനെ തന്നെ ഇപ്പ ആരോ ഓരും പറഞു.
ഉം ഉം അതാ ജൂണ് സ്കൂള തൊടങ്ങ്ണ ആ ടൈമില് കുട്ടിയാള് കൊടയും വടിയും യൂണിഫോമും കു
ഇനി കൊറച്ചീസംണ്ടാവോണ്ട് ഇഞ്ഞ് ചെലപ്പ ളങ്ങനെ ഇണ്ടായ്ക്കാണ്ട് പിന്നെ മഴ ആഹ് ഇണ്ടാവുമ്പോ തൊടർ ഉച്ചയിഞ്ഞാണ്ട് ചെയ്യും.
ആഹ് ആഹ്
പിന്നെ ഇപ്പഴല്ലേ ഫുള്ള് കുട്ടിക മഴ ഓ പിന്നെ അവര് കൊണ്ടുപോവാൻ പോവലന്നെ ഉള്ളൂ ഞാന്
ആഹ് ഡ്രസ്സൊക്കെ ഒണക്കാന്
ള്ള അത് മെഷീനിട്ടൊണക്ക്
ആഹ് പിന്നെ ആടെ വിരിച്ചുല്ലേ
ആഹ് ആഹ്
ഉം മോളിക്കൂടെ
മേലെ ആഹ് ഇത് ഇതെന്താ പറയാ
ആഹ് അഹ് ആഹ് ആഹ് ആഹ്
ഇന്നെന്തോ കൊറേ ഇണ്ടാവുമ്പോ അവടെ താഴെ തറവാട്ടെങ്കില് അവടെ മറ്റേ ശീറ്റിട്ട്ണ്ട് അപ്പൊ അവടെ കൊണ്ടയിടും.
ആഹ് അന്നന്നെ നടക്കണന്നൊള്ളല്ലോ ചീത്താലർച്ചൂലെ പൊതില്ണ്ടാവില്ലേ
അങ്ങനെ ഇണ്ടാവില്ല്യ അഒന്നായിട്ട് ശീറ്റ്ട്ടാണ്
ആഹ് ആഹ് ആഹ് ആഹ് ഒന്ന് റിസ്ക് ട്ത്താലും
ആഹ് പിന്നെ ബെഡ്ഷീറ്റ് തൊക്കണ്ടാകുമ്പഴേ അഅ് എവ്ടീടാല് നമക്കായാലും ഹലോ ആഹ് ഹല്ലോ കേൾക്കണില്ല ഇല്ലാ ആഹ്
ആഹ് പറയ് പറയ്
ആഹ് എന്ത പോയാ പ്രശ്ന- ശ്
അല്ലല്ല- കൊഴപ്പൊന്നുല്ല
പിന്നെ
പിന്നെന്താ
ഫുഡക്കെ എന്നിട്ട് വെ ക്ള് എന്താ കൊണ്ടപോകലാണോ അതൊസ്കൂളിന് വാങ്ങിയിരിക്കൂല്ലേ ഹലോ ഹലോ കേക്കണില്ലല്ലോ എല്ലാ
ഹലോ
ആഹ നടടക്ക് പോണ് റഞ്ചിന്റെ പ്രശ്ന ഉണ്ടല്ലേ എനക്ക് തേരെ കേക്കുന്നില്ല ച ഉ
ആഹ എനിക്ക് കേൾക്കുന്നുണ്ട് അന്നെ കറണ്ട്ല്ല രാവിലെ തൊട്ടേ കറണ്ട്ല്ലറേ
ഓ അ എന്താ കരണ്ട്ക്കി
എവിടെേലും വലിക്കുന്നുണ്ടാവും
അതെ
കയങ്ങളക്കെ ക്ലിയറക്കുന്നുണ്ടാവും അല്ല ഡാറ്റന്നെയണ
ആ ആ
ഉം ആ അതിന്റെടക്ക് ഒന്ന് വന്നു പോയിട്ടോ അപ്പഞാൻ പോയി വെള്ളം അടിച്ചു
ആ ആ വെള്ളം എന്താ പറയാ ദിവസം ഇടൂലെ മോട്ടർ ഇടൂലെ
ആ വെള്ളം വറ്റീനാ വേനലിൽ
ആ വറ്റിയിട്ടില്ല എന്നാലും വറ്റാ താഴത്തി
എത്തിന്നല്ലേ ഞങ്ങക്ക് ഒരു കിണർനു മൂന്നു അളെച്ഛനും തറവാട്ട്കാരും ഞങ്ങളൊക്കെ ആയിട്ടേ താണ് പോയിന്നോ? പരിസരത്തൊക്കെ വാങ്ങല് അയലോക്കക്കാരൊക്കെ ടാങ്ക് കണക്ക് ഡയ്ലി. അങ്ങനെ വാങ്ങിന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റയ്മ്പ അർഞ്ഞ്ട്ട്.
ആഹ്.
വാങ്ങണ്ടി വന്നിലാ. ഇനീം താഴാണെന്ന്ണ്ടെങ്കില് മഴ കിട്ട കിട്ട്ണില്ലാന്ന്ണ്ടെങ്കില്. അന്ത കൊയൽ അടി ണം എളേച്ചിനും ഞങ്ങളും കൂടെ
ആഹ് കിണറല്ലെ എന്ത് സാധാ കിണറല്ലെ? ഹാലോ
ഇപ്പം ഇതുപറായി.
എങ്ങനെ?
കോരിന് ശേഷ കെണാറന്ന് തേവി തേവിയാല പാറയണ അയിന്റെ ഉള്ളില് അപ്പ ചളിയൊക്കെ നീക്കിയപ്പോ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായി
ആഹ ആഹ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിട്ടുണ്ടാവലോ അല്ലേ
ഇല്ല ഇല്ലേ തറവാട്ടില് ഉം
ചെയ്താല് വെണ്ണ ഉണ്ടെങ്കി കൊഴപ്പില്ല ഉ ഇപ്പൊ നമ്മൾ പുതിയത് അങ്ങനെ കുഴച്ച് ആ ആ അതല്ല പുതിയത് നമ്മള് കുഴ വച്ചാലും വെള്ളം ഉണ്ടാവും നമുക്ക്
ആ ഉം പിന്നെ അതല്ല അത് ഉപയോഗിക്കുന്ന കാര്യല്ലേ നക്ക്പോഴാണ് കണറ് വെള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാനായാലും കുളിക്കാനായാലും ഉ
നമുക്ക് തലേക്കൊക്കെ എടുക്കാനൊക്കെ ഒ ഇതാണ് ആ വെള്ളം പിന്നെ നമ്മള് ബാത്റൂം എന്തൊക്കെ ഇ അല്ല പിന്നെ ഫ വെ വെന്ന ന ഇവിടെ ഇവിടെ അടുത്തൊക്കെ ഒരുഓരൊക്കെ ഫിൽറ്റർ വെച്ചൊക്കെയാണ് കോയിലുള്ള
ആഹ
നമ്മള എ എന്റെ താള്ളത്തിന്റെ ഉക്ഷാറണ്ടാവില്ല
പിന്നല്ല. ആം പച്ച വെള്ളം കെണറ്റിൽത്ത വെള്ളം കുടിച്ചാ ടേസ്റ്റ് കിട്ടും
പച്ചെല്ലാം കുടിക്കണ
ഏയ് തെളപ്പിച്ചാറിയാ വെള്ളം കുടിക്കാന് വല്ലൃ താൽ രില്ല ദാഹം മാറണെങ്കില് ഇല്ല പിന്നെ അതിന്റെ ചൊവ എന്തൊക്കെ തീരെ പറ്റൂലട്ടോ
കെണറ്റിന്ന് ഡയറക്റ്റ് ആയിട്ട്
ആഹ് ആഹ് മക്കൾക്കായല്ലാം പറ്റ് പറ്റുലാ അവർക്ക് വള്ളം കൊടുത്താ അവര് ചൂട് വെള്ളാന്ന് വേണ്ടാന്ന് വേഗം വ്യത്യാസം അറിയോ
ആഹ് ആഹ് ആഹ്
പിന്നെ ഇപ്പം ഇതിന്നൊക്കെ പറയുന്ന തൾപ്പിച്ചാറിയ വെള്ളെ മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ സ്കൂൾക്കെ
പക്ഷെ ഇങ്ങനെയും പറയും പച്ചള പച്ചളം കൊടുക്ക നല്ലത് പറഞ്ഞിട്ട്
അത് ഈത് ന്താ പറയാ പ്രകൃതി ചികിത്സന്റെ ഇല്ല്യ
ആഹ്
ആ അവര് പറയല്ലേ പച്ചെള്ളത്തിലാണ് പച്ചെള്ളത്തില്ൽ പച്ച തൾപ്പിച്ചാലേ അയിത്തെ ഇതൊക്കെ ച ആ ചത്താല ആഹ് ആഹ
അതാണ് നല്ല-
നല്ലത് യെന്നാ പറയല് ആ അങ്ങനെയുണ്ട് കേക്കണത് പക്ഷെ ചെല- നീല കേക്കല്ല
തെളപ്പിച്ചാറിയ വെള്ളം അലോപ്പതിക്കെ ഇങ്ങനെ പറയ്ക തെളപ്പിച്ചാറിയ വെള്ളം കൊടുത്ത വിടാനൊക്കെ ഉം
കുടിച്ച് ശീല്ലയുള്ളവര് കാണും
ചൂട് വെള്ളം ഉണ്ടാക്കലുണ്ടോ ഞാൻ ആ മറ്റേ ദാഹശമിനി ഇട്ട് ഉണ്ടാക്കുകൊക്കെ ചെയ്യും കുപ്പിയും കാര്യങ്ങളൊക്കെ ചോ- ഉപ്പ് കളറാവും
അതെ ഇനിക്ക ഇഷ്ടല്ല ഞാൻ ഉണ്ടാക്ക
പോലും
അതെ അതെ ഒക്കെ കു കുട്ടിയക്കെ സ് സഖ ഉപ്പ പിന്നെ ഉള്ള ഉപ്പിന്റെ മുപ്പ എത്ര ഉള്ളള് വൃത്തിയാക്കിയാലും അ മാറൂല്ല ഏത് ഏത് പബ്രഷ് എടുത്ത കഴിഞ്ഞാലും അത്ര വൃത്തി തോന്നൂല പിന്നെ നമ്മള തർപ്പിച്ചൊക്കെ മാത്രല്ലോ അതേപോലെ
ഉം ഈക്കറി ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്കൂൾ മെസ്സേജില് ഒക്കെങ്ങനെ തിളപ്പിച്ചറിയ വെള്ളം കൊടുത്തുടുവിട്ക എന്നൊക്കെ പറഞ്ഞട്ടെ ഞാൻങ്ങടെ പപ്പീൽ വെള്ളം നിറച്ചപ്പോൾ ഇങ്ങന ആോചിച്ച ചൂടുെള്ളം അക്കടോ അക്കടോ ഇന്നെ വച്ചെള്ളം തനെ കൊടുത്തിട്ടു അത് ശീലക്കാലും പ്ര ാണ് ഞാൻ ഇവിടുന്ന് ചുടുവെള്ളം കൊടുത്ത് വെള്ളം കുപ്പിത്തല് കഴിഞ്ഞ് കഴിഞ്ഞാ ഓല അവിടുന്ന് നിറക്കുവേ അപ്പറന്നെ ഞാൻ വെറുതെ റിസ്ക് എടുത്തിരുന്ന് കാര്യല്ലല്ലോ
എന്നെ നല്ല സ്കുളിന്ന് കിട്ടന്നത് നല്ല വള്ളം തന്നായിരികും നിറച്ചത്
അവിടെ കിണാറാണ് കിണാറ ആണ് പറഞ്ഞക്കാം എ വച്ചിട്ട രണ്ടാമത്തെ കുപ്പയാണ് ഉമ്മ അത് കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഉമ്മ എന്നൊക്കെ പറഞ്ഞു
ഇവറൊന്നും തീരെ കുടിക്കൂല കൊടുത്തയച്ച വെള്ളം
ആഹ് ചില ദിവസം അങ്ങനെ ഉണ്ടാകില്ലണ്ട് വല്യ മോനതുപോലെ വെള്ളം കുടിച്ചായിട്ടേ ഓന് അയിന് വൃഷ്ണത്തില് നീര് പറഞ്ഞിട് അതിങ്ങനെ ലോങ്ങ ആയിട്ട് വലുതായിട്ട
ഓ
ഉം ഡോക്ടറെ കാണിച്ചിരുന്നു
ആ
അത് വെള്ളം നല്ലോണം കുടിക്കാനാ പറയാ ഞങ്ങള് അങ്ങനെ പറഞ് പേടിപ്പിച്ചു ഇ അങ്ങനെ കൊ
കുടിക്കേ ആഹ അന്നേര കൊഴപ്പല്ല മറ്റേ ഒരു കുടിക്കന്നെല്ല
ഇങ്ങ വയറ വേദനൊക്കെ ഉണ്ടാവും ന്നെ അറിയല്ലോ അടിവേതന ഉം അത പിന്നെ ഓട്ടോവാറ്റിക്കലി കുടിക്കും
ആഹ ആഹ
സ്പെന്
എന്താ എന്താ ഈ പോലെ കൊണ്ടുവരാന മോനെ
അളച്ചു പോയി ഞാൻ കൊടുന്നാ പോരെ ചോദിച്ചോന്ന ഇ മഴയൊന്നുമല്ലല്ലോ മഴയാവുമ്പോ അവും റിസ്ക് ആവേ ഒള കുുട്ടി കോട വടി കുട്ടയാളിയ ഒക്കെപക്സ അപ്പ യ പോവാണെങ്കിൽ കൊണ്ട പറയാ പൊഴിച്ച് കൊണ്ടന്നാല് ഇന്റെമ്മ കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കും ഉമാത് മുന്നേക്ക് വെച്ചടുത്ത് ശീലാക്കിയിട്ടേ ഓള കുട്ടി തീരെ കഴി വക്കില്ല
എന്റെ കൊഴപ്പള്ള
ആഹ് ഒരു മൂന്നാലു മാസം വ്യത്യാസം ഉണ്ടാവും ഉം ഇനി ആ ഒരു ടൈമിലള്ളല്ലോ ചെറിയ പ്രായ ത്തിലുള്ളൂ മാസങ്ങളൾ നമ്മള് വ്യത്യാസം പറയും പിന്നെ ഇപ്പോ എയ്ജ് സേയ്മ് പ്രായം ഹമാറ ഇതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് ഡിസംബറില് ലാസ്റ്റില് പെട്ടു വല്യ മോന് ഓൻ്റൊപ്പം എളയച്ഛന്നും ഉമ്മാ നാത്തൂനൊക്കെ കുട്ടികളുണ്ട് ഓൻ രണ്ടായിരത്തി പതിനഞ്ചാ- ഇവൻ മാത്രം പതിനാല് അത് ഡിസംബറിൽ പെട്ടിട്ടാണ് ലാസ്റ്റ് പെട്ടു. ചെറിയ ഒരു വ്യത്യാസം പത്തിലാണ് ജൂനിയർ ഡിസ് അങ്ങനത്തൊരു റേഡിയേ
പക്ഷെ അങ്ങനെ വരുമ്പോ സ്കൂളത്തെ ഭക്ഷണത്തിന്നേ വരും അവര്- ഇല്ല ഏജ് നോക്കുമ്പോഴേ നമ്മക്കെല്ലാ എങ്ങനേ
ആ ഡേറ്റോ ബർത്ത് വെച്ച് നോക്കുമ്പോഴ ഇയറൊക്കെ നോക്കുമ്പോഴൊക്കള്ളും
പിന്നെ വേറെന്താന്നാന്
ആ ഉ ശരി